ആഹ് എന്തൊക്കെണ്ട് വർത്താനം
എന്താ ല്ലത് സുഖം തന്നെ എന്താ അവ്ട്ത്തെ വിശേഷൊക്കെ
എന്ത് സുഗെന്നെ
ഉം എന്താ പണി
ഒന്നുല്ല വടെങ്ങനെ ഇരിക്കേനി റോട്ട്ക്കും നോക്കിങ്ങനെ ഇരിക്കേനു
ഉം ഏ അത് ശെരി
ആഹ് വെർതെരിക്കേയ്ന്
ഏഹ് ഏഹ് അപ് സ്കൂൾ കുട്ട്യോക്കെവടെ
കുട്ടിയയ്ക്കൂടെ പോയിണ് അനിയത്തിന്റെപ്പങ്ങനെ പോയിണ് ഹലോ കേക്ക്ല്ലേ ഹലോ കേക്ക്ല്ലേ ഹലോ ഹലോ
ഹലോ ആ കുട്ട്യേവടെ
കുട്ടി അപ്പർത്ത്ക്ക് പോയിണ്
ഏഹ് ഏഹ് അത് ശെരി
കുട്ട്യാളൊപ്പം കളിക്കാൻ പോയി
ഉം
എടക്ക് പോവ്ണ്ടോ
ആഹ് ആഹ് ണ്ട് കുട്ട്യാ കളി
ആഹ് കളിക്കാൻ പോയതാ
ഏഹ് അത് ശെരി
എങ്ങനെണ്ടായിന് കുട്ടീന്റെ പരിപാടി
ആഹ് ഏ അത് ശെരി ആ നല്ല രസണ്ട് കയ്ഞ്ഞുപ്പോ
ആഹ് അതെന്നെസ്
ഉം ആഹ് കൊഴപ്പൊന്നുല്ല ഉഷാറായി കൾച്ച്ക്കുണു വിചാരിച്ചേലും അപ്പറം ഉം ചെറിയ കുട്ട്യാളല്ലെ നമ്മള് പിന്നെ അങ്ങനെ ഇതാവന്നൊല്ല ന്നാലും അയ്റ്റങ്ങളെ സംബന്ധിച്ചോക്ക്മ്പൊ നല്ലോം കൾച്ച്ക്ക്ണ് ട്ടോ
ഏ അ ആ വീഡിയോല് എത്രാമത്താണോന്
ഓന് മൂന്നാമതായിട്ട് നിക്ക്ണെ നടുല് അപ്പർത്തെ കുട്ടി നടുത്തെ കുട്ടിന്റെ അപ്പർത്ത് നിക്ക്ണേ
ഏഹ്
നല്ലോണം കൾച്ച്ണ് ഞാന് അങ് അങ്ങനെ കളിക്കുന്നൊന്നും ഞാൻ കെര്തിട്ടില്ലേനി
ഏഹ് അയ്ത്തെ കുട്ട്യാളൊക്കെ നല്ലോം കളിക്ക്ണൂണ്ട് അയ്ല് ഒരു കുട്ടി മാത്രം ഒര് ബേക്ക്ക്കായിങ്ങെനെ നിക്ക്ണ്ട് ഹലോ
ക്കെ ത് ഞമ്മള് പ വ്ട്ന്ന് ഓല് അവ്ട്ന്ന് പഠിപ്പിക്കാക്ക നമ്മള് പഠിപ്പി അവ്ട്ന്ന് പ്പോ ക്ലാസ്സ്ട്ക്ക്ണെ എടേക്കൂടെ പഠിപ്പിച്ചാണ്ടേ
അതെന്നെ ഇപ്പത്തെ കുട്ട്യാളൊക്കെ അയ്ന് അമ്മളാതിര്യെല്ല നല്ലോം കളി ക്ക്ണ്ടയ്ന് പണ്ടത്തെ കുട്ട്യാള് ആഹ് തിര്യൊന്നു അല്ലാ
ട്ടെന്ന്ട്ടാ ന്നെട്ട് ഞമ്മളോടർഞ്ഞ് വീട്ട്ലൊന്ന് കാട്ടി കൊട്ക്കെണ്ടിട്ടാേർഞ്ഞ്ട്ട ന്നെട്ട് രാത്ര്യായാ എന്നും ഒന്ന് ഒരു പ്രാവ്ശ്യം ജസ്റ്റാെന്ന് കാൺച്ചൊട്ക്കും കാര്ണം ഞമ്മളധികം കാൺച്ചൊട്ത്താണ്ടയ്റ്റങ്ങൾ ഞമ്മള് തെറ്റിച്ചിട്ട് കാര്യല്ലല്ലോ ഓല് പട്
ഉം ഉം
ന്നെട്ട് ന്നാലും ആ പഠിപ്പിക്ക്ണ്‌മെ അങ്ങെനെ പോയി നല്ലോം കൾച്ച്ക്ക്ണു ആ പാട്ടുംതൊക്കേണ്ട് കേട്ടേലേ സ്റ്റേജ്മലാണ്ട് കേറ്യേപ്പം പാട്ടുംതൊക്കെ ഇടെലൊട്ങ്ങ്യപ്പം നല്ലോം കൾച്ചും പയേ കുട് പണ്ടത്തെ കുട്ട്യാളെ പോലെന്നും എല്ലാ
അതെന്നെ ആദ്യത്തെ കുട്ട്യാളക്കവുമ്പം സ്റ്റേ സ്റ്റേജ്മല് കൊർച്ചാൾക്കാരെ കാണുമ്പോത്ത്ന്
ആഹ് അഹ് ആഹ് സ സത്യം കളിക്കൊന്നുല്ലല്ലോ ആഹ് കാെറേ എണ്ണം കൈ വായേ കൈയ്യിട്ട്ങ്ങെനെ കരഞ്ഞോണ്ട് അവ്ടിം ബെട്യൊക്കായ് ട്ട്ന്ന്ന്നേ
അതെന്നെ ഇപ്പത്തെ കുട്ട്യാക്കങ്ങൻത്തതൊന്നുംല്ല്യാ നല്ലോം കളിക്കും
സ്റ്റേജ് കണ്ടാല് അപ്പ കേർണം അത് മറ്റേ കുട്ട്യാള് കളി ക്ക്ണത് കണ്ടാല് അപ്പൊ അടീ നിന്ന്ക്കാണ്ട് തൊട്ങ്ങും അങ്ങെനെ കളിക്കെല്
അതെന്നെ
മറ്റ് അങ്ങനേൽക്ക്ണം ഫുള്ള് മറ്റെ കുട്ട്‌യാളവ്ടെ ചാട്മ്പോക്ക്ലും ഓല് വെടെ ഏത് പടേനും ഫുൾ ഫോണ ല്ലെപ്പൊ പ്പാെ ഫോൺലായതോണ്ട് ഫുള്ള്
ഉം അതെന്നെ അനിയത്തിന്റെ പരിവാടിക്ക് ഞാൻ പോയന്ന് ചെറിയെ ആ സ്കൂൾള് പഠിക്ക്ണെല്ലേ ഇൻക്കാേണ് അഗനവാടിലാ തോന്ന്ണ്ടാ കുട്ടി ന്നെട്ടാ ആ മറ്റേ പൊകടുമ്പേ പൊകട്ടിട്ടാ കുട്ടി ആകെ പേട്ച്ച് ചുറ്റും നോക്ക അത് ആകെ പേട്ച്ച്ണ് പാെക ഇട്ന്നെതെരെ സ്റ്റേജ്‌മെ ഫസ്റ്റായ്ട്ട് കേറായ്ര്ക്കേ ന്നെട്ടാ കുട്ടി ചുറ്റും നോക്കി പേട്ച്ച്ന്ന്ക്ക്ണ്ന്ന് ആ പാെക പിന്നെ ഓഫാക്ക്യപ്പളാ അത് ഒയ്‌വാക്ക്യപ്പളാ പിന്നെ ആ കുട്ടി നല്ല ചേ ൽക്ക് ക കൾച്ച് ആഹ്
അതാണ് അന്റെ പൊകങ്ങെനെ വെര്ന്നാണല്ലോ തികൂടെങ്ങെനെ നോക്കേയ്ക്കാരെ
ഊം ചെറ്യേ മക്കളെല്ലേ ഓൽക്കറീല്യല്ലോ എന്താണത്
ആഹ് ആദ്യായ്ട്ട് കേറ്ണ കുട്ട്യാക്കാണെ തീരെ അറീലല്ലോ
ഉം ഉം ന്നേട്ട് അന്റെ താ ത്തന്റെ കുട്ട്യൊക്കെല്ലേന്യോ പര്‌വാടിക്ക്
ആഹ് താത്താന്റെ കുട്ട്യൊക്കെണ്ടായ്നി ഒക്കെണ്ടായ്നി ഓല് ഡാൻസ്ന്
ഡാൻസാ
ഒക്കെ ഡാൻസ്ന് ഊം നല്ലോം ക ല്ലാ കുട്ട്യാേള് ഞാൻ പറയാ അമ്മെളെ മാത്‌ര്യെന്നെ അമ്മെളൊരു പാട്ട്ട്ടന്നാണ്ട് രക്ഷിതാക്കള് പഠ്പ്പിച്ചാെല്ലോ ഇല്ലെങ്കി ഞമ്മളെന്നെ സ്വന്തം സ്റ്റെപ്പണ്ടുട്‌ച്ചാണ്ടാെക്കെ അമ്മള് സ്വന്തം സ്റ്റെപ്പണ്ടുട്ച്ചാലും അങ്ങനിങ്ങിനില്ലെ സ്റ്റെപ്പ് ഇപ്പ അത്‌ ഇപ്പ റീൽ ഓരോ ഇനി ഇപ്പ ഒരു മിക്ഡ് ആട്ടുള്ള പാട്ടാണെങ്കിൽ ഓരോ
ആനെ ഒക്കെ കാണാൻ രസാ ഹലോ?
ഓരോ റീയിൽസിനും ഓരോ സ്റ്റെപ്പ് നെകെട്. ഫുള്ള് കാണാതെ അറിം. ആഏ അല്ല എന്നോട്ട് അതെ ആ പാട്ട്ഞ്ഞ് വേറെ ഏതാണെങ്കിലും. കുട്ടികൾ ഇ സ്റ്റേജ് വ വിളിച്ചുന്ന കുട്ടികള് വേറെ സ്റ്റെപ്പ്ടുത്ത് കളുണെങ്കിലും നമ്മളെ എടുത് കുട്ടികള് അതിൻ്റ ഒറിജിനൽ സ്റ്റെപ്പ് കളിക്കും ഫുള്ളും.
ആ അതെന്നെ അതെന്നെ ഈ പരിപാടിക്ക് ഓരോന്ന് മുന്നിൽ നിന്ന് ചെറിയ കുട്ടികള് അങ്ങനെ ചാടി കളിച്ച ഒരെ രെ സ്റ്റെപ്പ് എടുത്ത്.
ആ അതന്നെ അക്കാത് കാണ ഫോൺ കണ്ടിട്ടാണ് അതത് ഒക്കെ അയില് കണ്ട് ക എല്ലാ പാട്ടും കണ്ട് കട്ട്. അല്ല കളിക്കൊക്കുന്നല്ല എല്ലാം കളിച്ചണിട്ട് ഇവനും കളിച്ചിണ്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കളിച്ചൂല ഒക്കെ കരുതിന്.
പിന്നെ ആര് ഒപ്പനക് ഉണ്ടായിന് ഒപ്പനന്റെ സ്റ്റേറ്റസ് ഉണ്ടീനീനല്ലോ?
അത് അവിടെ അടുത്തുളള വിട് തെ കുട്ടിയത്തെ ആഹ് ആഹ് എന്നിട്ട് ഞ അയിന് രാവിലെ പോയി രാവിലെ വിള പറഞ്ഞ് പരിപാടി. ആ രാവിലെ ഒരു പതിനൊന്ന് മണി പതിനൊന്നര ഒക്ക ആമ്പോന്നാ പറഞ്ഞി ന്
ഉം അയ്ല് പുതയണ് പുതയണ്ണയ് നോ അതല്ല പുതിയണ്ണ് പാവായി ഇങ്ങനെ കുലുങ്ങി നി ക്ക്ണ്ട്.
ഹ പുതിയണ്ണിൻന്റെ എടുത്നിക്ക്ണ ആ ആ ആ കുട്ടിന്റെ അത് അങ്ങനെ ഒരു പ ആദ്യം അങ്ങനെ തന്നെ
ആ ചുറുക്ക്ളള ഒരു പാവം കുട്ടി.
ആഹ അത് അങ്ങനെ ഇവള് കളിച്ചാനെനു.
ആഹ്
ങ്ങളങ്ങനെ രാവിലെ പതിനൊന്നണിക്ക് പത്ത് പതിനൊന്നര ആ ആവുമ്പോഴന്നാ പറഞ്ഞി നെ അതിന് മുന്നേ കുട്ടികൾക്ക് കൊടുക്ക സമ്മാനം കൊടുക്കണ ഇതിന് മതി അപ്പൊ എക്സാമ കിട്ടിയ. കുട്ടികൾക്ക് സമ്മാനം വിതരണം അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിന് അപ്പൊ ഞങ്ങ അങ്ങനെ അതിനനുസരിച്ച് പോയി ആവൈകുംശ്ശ ഞങചെന്ന രാവിലെ സമയമായി പോക്കി പെട്ടെന്ന് ചെയ്തപ സമയം ആയി ഇതൊക്കെ കഴിഞ്ഞട്ട് വേണ്ടേ.
ആ ചെറിയ കുട്ടികളേം കൂടി കൊണ്ടല്ലേ പോണത് കൊയങ്ങുലെ ഐറ്റിങ്ങള്.
പോണ് കയ്യൂലനട്ട് അതാ പറഞ്ഞ സമയത്തൊന്നും നടന്നില്ല അപ്പൊപ്പിന്നെ അതൊക്കെ കഴിഞ്ഞപോ പന്ത്രണ്ട് മണി ആയി. ചോറിനു വിടാന് ടൈമായി എന്നിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ചോറുണ്ണല് കഴിഞ്ഞാലേ ഓന്റെ പരിപാടിയൊക്കെ നടത്തുന്ന് അപ്പപ്പിന്നെ സമയം ഒരു മണി ഒന്നരയൊക്കെ ആയിക്ക്ണ് പിന്നെ എന്തായാലും ല്ലേ കുറച്ച് പരിപാടി ആകെ ഒരു പരിപാടിയിപ്പം തുടങ്ങയിട്ടുള്ളു. ഒന്ന് രണ്ട് പരിപാടി ആയിട്ടോള്ളൂ ഒന്ന് രണ്ട് പരിപാടിയായിട്ട അപ്പൊ പിന്നെ വേഗം അവിടെ കുത്ത്ർന്ന്. പോന്നീല ഉച്ച ഉച്ചക്കുള്ള ചോറ് അവിടെണ്ട് നമ്മള് പിന്നെ ബുദ്ധിമുട്ടൊന്നുംല്ല അങ്ങനെ ആ എല്ലാ കുട്ടി കുട്ടികൾക്കുള്ള രക്ഷിതാക്കൾക്കുള്ള ഫുഡും അവിടെണ്ട് പിന്നെ വൈകുന്നേരം പായസം
ഉം അത് ചെറിയ കുട്ടി കരഞ്ഞീനിയോ
ഇല്ലില്ല വല്യ ബുദ്ധിമുട്ടൊന്നുമില്ലേനു
ആഹ് ആഹ് കുട്ടികളൊക്കെ കരഞ്ഞാലാണ് ഗതികേട് ഹലോ ഹലോ
മണിയൊക്കെ ആകുല്ലോ
ഏഴ് മണിയൊക്കെആയപ്പൊ കഴിഞ്ഞോ
ഇല്ല ഏഴ് മണിക്കെ ആയപ്പോ ചോറ് കൊടുത്തു പിന്നെ പന്ത്രണ്ട് മണി ഒരു മണിക്കെ കഴി കഴിഞ്ഞപ്പോ ഞങ്ങള് അതുവരെ നിന്നില്ല രാത്രിക്കൊക്കെള്ള ചോറ് ഏഴ് മണി ആയപ്പോ കൊടുത്തു
ആഹ് അതന്നെ അതുവരെ കുട്ടികളും നിക്കണ്ടല്ലോല്ലേ
എന്നിട്ട് നിക്കണ്ടേ അപ്പ പിന്നെ വേഗ പിന്നെ അതു വരെ ഒരു എട്ട് മണി എട്ടരക്ക് അവിടെ നിന്ന് പിന്നെ പോന്നു ഇനി രണ്ടീസം വെച്ചിട്ടാണ് പരിപാടിയെ അതും തൊടങ്ങിട്ടൊള്ളൂ
ഏഹ് കുട്ടികളെ ഒരു പ പരിപാടിക്കൊന്നല്ലേ ല്ലേണ്ടാവ
ഉം കുട്ടികളെല്ലാരും ആ രണ്ടും മൂന്നും പരിപാടിക്ക് കൂടിട്ടാണ് രണ്ടു ദിവസം വെച്ചിട്ടെ
ഉം ഉം
പിന്നെ അവിടെ വച്ചിട്ടന്നെ അംഗനവാടിത്തെ കുട്ടികളെ പരിപാടിണ്ടായിന് നമ്മള ഈ ചുറ്റും കെടന്നവര അംഗനവാടിത്ത കുട്ടികളെ പരിപാടി സ്കൂള് വെച്ചിട്ട് ആഹ് സ്കൂള് വെച്ചിട്ടേനി
അതുകൊണ്ടക്കര ആ രണ്ടീസം പിടിച്ചത്
അതാണ് രണ്ടീസം വെച്ചേ പിന്നെ രാവിലെ ഓലത് രണ്ട് മൂന്ന് പരിപാടി കഴിയും എന്നിട്ട് ഇത് ഞമ്മള് ഇത് എടുക്കുള്ളു സ്കൂള് തൊടങ്ങുള്ളു ഉം ഏതായാലും അതങ്ങനെ കഴിഞ്ഞു പോന്നു
ഉം അതിന് ഓല് സ്റ്റേജ്മ്മ കേറുമ്പോ ഓൽക്കല്ലേകേറ് നമ്മക്കായിരി
ആഹ് പേ ആഹ് പേടി അമ്മക്കാണ് അടുത്തെ ഒ കളിക്കുവ ഇല്ലേ
ഉം അയിന് ചെലോ ചെലെ കുട്ടിയൊക്കെ ചെലപ്പൊ ഈ ആൾക്കാരെ കാണുമ്പോ പേടിയാവോ അല്ലേ
ഇതിപ്പം കളിച്ചും ഇല്ലനിപ്പ നമ്മൾ എന്നുള്ളതൊക്കെ ഇങ്ങനെ ക്കാണ് പോയിനന്നേള്ളൂ അങ്ങനെ പേടിയിൽ ഇങ്ങെ നിക്ക പിന്ന ടീച്ചേഴ്‌സ് പറഞ്ഞിനി അകത്തേക്ക് വരരുതെന്നു പറഞ്ഞിനി നമ്മള് സ്കൂൾക്ക് രാത് വണ്ടി വരുമ്പം ഇങ്ങന ആക്കി കൊടുത്താൽ മതി നമ്മള് ആ അത് ത്തെക്ക് ആ അടുത്തെക്ക് ചെല്ലരുത് പറയും അടുത്തേക്ക് ചെന്ന ഓൽക്ക് ഉമ്മാരെ രക്ഷിതാക്കളെ കാണുമ്പോ ഒന്നുംകൂടി കരച്ചിൽതും ബാക്കിയക്കാരം അപ്പൊ അങ്ങനെ പോവരുത് പറിഞ്ഞിനി അപ്പോ പിന്നെ ഓലെ അടുത്ത്ക്ക് പോയില്ല ഓല് കഴിഞ്ഞേരെ പര് പരിപാടി കഴിഞ്ഞാൽ കാരണം ഓലൊക്കെ മാറ്റിച്ചലും കാര്യങ്ങളൊക്കെ ഓല് ആളെ വെച്ചക്കാണ് അപ്പൊക്കെ ആഹ് ആഹ് അതിന് ആളെ വച്ചിക്ക്ണു അപ്പ അയ്ന് ടീച്ചേഴ്സും എല്ലാരും ഓല്ണ്ടാകുമ്പോ നമ്മള് അടുത്തേക്ക് പോകണ്ട കഴിഞ്ഞിട്ട് പരിപാടി കഴിയുമ്പോ നമ്മള് കയ്യുന്ന കയ്യല് നമ്മള് കുട്ടികളെ നമ്മളെ അടുത്ത്ക്ക് ആക്കാൻ വേണ്ടി നമ്മള് ചെല്ലണം ആഹ് ഡ്രസ്സ്‌ ഊരിക്കാണ്ട് കൊടുത്ത് കാണ്ട് പിന്നെ അങ്ങനെയെനി
ഏഹ്
ഏതായാലും പിന്നെ എന്തൊക്കെ ചായ കുടിച്ചോ ഉം കുട്ടി കരയ്ണ്ട്
ഉ ചായ കുടിക്കല്യ
ഏ ഏഹ അപ്പ ചൂടൊക്കെ ആയതോണ്ട് ആർക്കും വേണ്ടല്ലോ
ഉം
ഞങ്ങൾ ജ്യൂസൊക്കെ കുടിക്കാറുള്ളൂ
ആ ആ് അഹ് ശെരി ഓലെ സ്കൂളിൽ എത്ര ദിവസത്തെ പരിപാടിയെനി ഒരി
ആഹ ഒരീസെ ഒള്ളേനും
ഏ ആഹ് ശെരി പിന്നെ എന്തൊക്കെയെന്നാ ന്നാ അയിക്കോട്ടെ ന്നാ
ആ ന്നയ് ആ ആ ന്നായിക്കോട്ടെ ആയിക്കോട്ടെ അസ്സ
ആഹ ആഹ